ഹലോ.
എന്തെക്കെ വിശേഷം.
നല്ല വിശേഷം കിട്ടീല്ലേ.
ഉം കിട്ടീ.
മക്കള്ളൊക്കെ മദ്രസ്സ്ക്ക് പറഞ്ഞായച്ചി ഇങ്ങനെ കിട നിക്കാ.
ഉം ഉം മദ്രസ്സ്ക്ക് പോയിട്ടില്ല ചേർദിനേ വിളിച്ചട്ടെ.. വലുത് . രണ്ടാമത്ത് പോയി ഒൾ ആർ മണിക്ക് ഇവൾക്കില്ല രണ്ടാമതൊൾക്ക് ഇനി എയരക്കാ..
ആഹ് ഇവിടെ ഒന്നാം ക്ലാസ് മുതലേ ആറു മണിക്ക അഞ്ചേ അയ്മ്പത്തിന് പോണം.
അഹ് ശെരി ഇവിടെ ആറാ ആറാം ക്ലാസ് മുതൽ.
ആഹ്
പത്ത് സുബ്ഹിക്കാ ഒന്ന് മുതൽ അഞ്ച് വരെ രാവിലെ
ആഹ്.. പിന്നെ ചായയൊക്കെ കുടിച്ചോ? ഇല്ല ഫസ്റ്റ്ത്തെ ചായ ബേക്കറി കൂട്ടി കടിച് കുടിച്ചി ഇനി മക്കള് വെരുമ്പോ ക്ക് ഇണ്ടാക്കണം എട്ടേക്കാൽനാ വെരാ
ഏഹേ അഹ് സെരി ഏഹേ ആറ് മണിക്ക് തൊടങ്ങീട്ട് എട്ടെകാൽന് വ്ടൊള്ളൂ?
ആഹ് വ്‌ടൊള്ളു
അങ്ങെനെല്ലാർക്കും അങ്ങനെന്നല്ലേ? എല്ലാ കുട്ടിയൾക്കും അങ്ങനന്നെ ആ സമയത്തന്നെ?
ആ സമയത്തന്നെ ശനിം ഞാഴറും വരെ അങ്ങതന്നെ
ഉം
അങ്ങനെയാ ഇവിടെന്ന് രാവിലെ നല്ല മഴയും പറഞ്ഞേക്കണോ പറ്‌ഞേക്കണ്ടെ വിചാരിച്ചിന്ന് പിന്നെ വിചാരിച്ച് മദ്രസ് ഒരു ദിവസം പോയാ പോയില്ലേ.. അഹ് ജാര്ച്ച് പറഞ്ഞയ്ച്ച്
ഇവടിതാ മഴ രാത്രിയല്ല മഴേനി ഇപ്പ മഴല്ലാ മഴ നല്ല മഴ വെന്നീനി
ആഹ് ഇപ്പൊക്കെ പെയ്തൊണ്ട്ക്ക്ണ്ട് ഇപ്പൊ ചെറുങ്ങനെ രാവിലെ എണീച്ച പാടൊക്കെ നല്ല മഴേണ്
ഉം ഉം എന്താ കടിണ്ടാക്ണെ?
ദോശ
എഹ് ഞാൻ ചപ്പാത്തിണ്ടാക്കെട്ടെ
ആഹാ ഞനധികം ദോശെ ചുടാ ഇന്നാ വേഗം കയ്യൊല്ലോ
ആഹ് ഞാനും ദോശ ഉണ്ടാക്കാൽണ്ട്, പലപ്പണ്ടാക്കാല്ണ്ട്, ചെലപ്പം നൂൽ പുട്ട്ണ്ടാക്കും, ചപ്പാത്തി പൊരിച്ചത്തിരി, സാധാ പത്തിരി, ഒക്കെണ്ടാക്കും.
എല്ലണ്ടാക്കുല്ലെ?
ചെലപ്പോ മൈദ പത്തിരി
മൈദപ്പത്തിരി എങ്ങനെയാ?
മൈദപത്തിരി ഞമ്മള് ചൂട് വെള്ളത്തില് കൊഴക്കാ നല്ലോം ലൂസാവരുത് ലൂസായാ പിന്നെ ഒട്ടലൊട്ങ്ങും കറക്ട്തിന് ന്താ ചുട് വെള്ളത്തിലാക്കിയാല് നമ്മക് പരത്തിക്കാണ്ട് നോൺസ്റ്റിക് ചട്ടില്ലേയ് അയ്ല് ചുടാ.. അതിലും ചുടാ പിന്നെ എണ്ണ ഒയിച്ചാണ്ട് അങ്ങനിം ചുടാ..
ആഹാ രസണ്ടോ അഹ്?
ഉംഹ് നല്ല രസണ്ടാവും നമ്മളെ പൊറാട്ടന്റെ മാരിക്ക്ണ്ടാവും
ആഹാ പിന്നെ വേറെന്തെക്കെയാ
ഇന്നെന്തൊക്കെ ഏഹേ
ഓട്ടു പത്തില്
ഓട്ട ഓട്ടടെ?
ഓട്ടടയല്ല ഓട്ടുപത്തില് ടയറ്പത്തിലെന്നും പറയും
എന്ത് ത്തിരി?
ടയറ് പത്തല്ന്നും പറയും
ഹേ ഹേ അഹ് വെല്ലാ കേട്ടീല്ല അഹെങ്ങനെണ്ടാക്കാ?
അത് നമ്മളെ റേഷനരില്ലേ?
ആഹ്
അത് നല്ല ചൂട് വെളത്ത ത്ളക്കുന്ന വെള്ളത്തിൽ പോതർത്തും എന്നിട്ട് ഗെയിന്ററിലിട്ടിട്ട് പിന്ന അരച്ചിട്ട് പിന്നെ വാഴയിലല്ലേ? അയില് ചെ ഇത്ചെറിയതായി പരുത്തിട്ട് മൺച മണ്ണിന്റെ ഇതുണ്ട് കല്ല് അതില് പരുത്തും അ അപ്പ അയില് അപ്പറതും ഇപ്പറതും ഇങ്ങനെ മറച്ചിടും. മൂടിട്ട് എന്നിട്ട് ചരട്ടകയിലുണ്ടോ ചരട്ടന്റെ തവി അയിനെ കൊണ്ടിങ്ങനെ ഉരുട്ടു അങ്ങനെ ഒരുബോൾ ബോളായി വരും
ചെരട്ടയില്ലല്ലോ
ചിരട്ടാന്റെ ചിരട്ടാന്റെ തവി ഉണ്ടാവും അതറിയോ എനിക്കുണ്ട അങ്ങനെ ആ തന്നെ തന്നെ
ഉം
അയിനക്കൊണ്ടങ്ങനെ ഇതാക്കും ചുരുട്ടും
ഉം
ഓ മ നല്ല പണിയാ പഷേ തിന്നാ രസ
അല്ല പ്പസാധാ പച്ചരിയോ ചാക്കരിയോ
ചുവറ്റ രി
ആഹ് ചാക്കരി ആഹ്
ആഹ്
ആ ഞാനതവിട്ന്നാ ചുടണേ തേങ്ങേക്കിട്ടാണ്ടേ കട്ടിപ്പത്തിരിയായിക്കാണ്ട് എലേല് ഓട്ടടന്റെ തെറ്റ് വായന്റെലേല് കിഴിയാക്കിപരത്തും കയോണ്ട് ഇങ്ങനെ ഒരു വായേന്റെ ഇല ഇതാക്കി ചുടും
ആഹ് ആഹ്
മൺചട്ടില്
ആഹ്
അങ്ങനെ ഇണ്ടാക്കനായിരുന്നു ഞാന് ഞാനുണ്ടാക്ക പത്തിരി ഞാനുണ്ടാക്കുന്ന പത്തിരി പൊരുച്ചു ങ്ങാണ്ട് അല്ലെങ്കില് ഇലയൊന്നും കൂട്ടാതെ പത്തിരി പരുത്തികാണ്ട് നമ്മള് ഓയലോ നെയ്യയിലോ ഒക്കെ ചുട്ടുല്
ആ ഹ
ഇങ്ങനെ ആണ
ആഹ് പിന്നെ ബിരിയാണി എല്ലക്കെ ഇണ്ടകു ബിരിയാണിയ ഒക്കെ
എന്താണ്
ബിരിയാണി ഒക്കെ ഉണ്ടാക്കോ
ആഹ് ബിരിയാണി മന്തി ഫ്രൈഡ് റൈസ് കഫ്സ ഉം
ആ
അവിടെണ്ട ഉപ്പണ്ടാക്കൂ ലെ
ഞാന് ഫ്രൈഡ് റൈസ് എന്താ ഇതുവരെ ഉണ്ടാക്കിക്കില്ല മന്തി കഫ്സ ബിരിയാണി ഒക്കെ ഉണ്ടാക്കിക്കോട്ടും യൂട്യൂബിലൊക്കെ നോക്കീട്ട്
ആഹ് ആഹ് പുറത്തൊക്കെ പോയുണ്ടോ യാത്ര
ആഹ് പോക്കണ്ട് ഇപ്പൊ മഴയാണ്ട് എവിടെയും പോക്കില്ല എല്ലാം ണ്ട് എവിടങ്ങനക്കെ ഇങ്ങനെ പോവും
ഉം
മൈസൂർ പോയിക്കുണ്ട് പിന്നെ ഊട്ടിയാനൊക്കെ പോയി
ആഹ് ഞങ്ങളിപ്പോ മിനഞ്ഞാന്ന് വയനക്കാട്ട പോയിയന്ന്
എവിടെ
വയനാട്
ആഹ ഹ ഹ ആ
ആഹ് പൊട്ടിയ സ്ഥല ത്തു ആ വീട് കുറേയ ഉണ്ടാക്കില്ലേ
ആഹ് അവിടല്ലേ
ഉം അത് മൂത്താപ്പാടെ മോളുണ്ട്.
ആഹ് അതും അവിടെ എത്ര ആൾക്കാരാ മരിച്ചല്ലേ.
ആഹ്
ഒരു ഇതാവൂലോ പിന്നെ ശരിക്ക കിട്ടിയില്ലല്ലോ അല്ലോ ഇതായി പോയില്ലേ.
ആഹ് ആഹ് ഓര് മുത്തച്ഛൻ ഇതുവരെ കിട്ടിയിട്ടില്ല.
അതെന്നെ എത്രയോ കിട്ടാനുണ്ട്.
ഉം
ഇപ്പ അവിടെ കുറെ ആൾക്കാർ ഇങ്ങനെ വന്ന് കാണുന്നുണ്ട്.
ഉം ഉം ഇവിടെ നല്ല സൗകര്യമുണ്ട്, നല്ല സൗകര്യമുള്ള വീട്. എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട്.
അവിടെല്ലേ
ഉം
അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോ നമ്മടെ സർക്കാർ ഒക്കെ നല്ല സർക്കാർ അല്ലെ, അങ്ങനെ ലുക്ക്‌ വെച്ച് നോക്കുമ്പോ എല്ലാ സൗകര്യവും. ചെയ്തുകൊടുക്കുന്നു വേറെയൊക്കെ വേറെയൊക്കെ സർക്കാർ. അങ്ങനെ കൊടുക്കാമെങ്കിൽ അവര് അങ്ങനെ മൈൻഡ് ആക്കില്ല, അന്ന് തന്നെ. ഒരാള് വെള്ളത്തിൽ പോയിട്ടില്ലായിരുന്നോ നമ്മടെ ഇവിടെ മരി അയാൾ എത്രകാലം അതിന് ഒപ്പം ആയാലൊന്നും തിരഞ്ഞിട്ട് കിട്ടിട്ടില്ലല്ലോ.
ആഹ്
പിന്നെ
ആഹ് ഇവിടെയല്ലേ വണ്ടി മറിഞ്ഞതല്ലേ ലോറി.
ആഹ് വണ്ടി മറിഞ്ഞ് ആഹ് അതെന്നെ.
അതിനു പേര് ഇപ്പൊ.
ഓർമ്മ കിട്ടുന്നില്ല.
ഉം അർജുനെ
ആഹ് അർജുൻ തന്നെ.
ഉം
പിന്നെ ആഹ് പിന്നെ അത് ബി. മുണ്ടക്കൽ അവിടെ ആഹ് ഭാഗത്ത്. സ്കൂളൊക്കെ അപ്പാടെ അങ്ങനെ തന്നെ നമ്മള് യൂട്യൂബിലൊക്കെ കാണുന്നപോലെ അല്ലേ.
ആഹ് അതേപോലെ ഉണ്ട് സ്കൂൾ മേ അടിക്കൂടെ വെള്ളം വന്ന് നിക്കാ. അവിടെ വന്നു കല്ല് കാണണം വല്യ വല്യ ആന കല്ല്. അത് പിന്നെ ഉം എന്നിട്ട് പിന്നെ പോയി അടിഞ്ഞിട്ടെ ആഹ് കല്ലെടുത്ത് കൊറെ പൊട്ടിച്ച് സോലെ ചെയ്യുന്നു ആൾക്കാരുണ്ട്. രണ്ട് ആഹ് ഭാഗത്ത് പൊട്ടിച്ചു.
ആഹ്
വൈകിട്ടെല്ലാം ഞങ്ങൾക്ക് പിന്നെ ആരെ, അവിടെ വരുന്നവരോ . അവിടെ ഒരുതരം ഉം മൂടിയിട്ട് ഇതാക്കി.
ആഹ് അന്ന് ഞങ്ങള് പിന്നെ. പെട്ടെന്നല്ല അറിയുന്നേ രാവിലെ എണീച്ച് നോക്കുമ്പോ എല്ലാരും. അപ്പൊ ഞാൻ വിചാരിക്കുന്നു കുറച്ച് ആൾക്കാർ മരിച്ചിട്ടുണ്ടാവും ഉള്ളിലോ മരിച്ചിക്കുന്നെ ഉണ്ടാവില്ല ഇരിക്കും. പിന്നല്ലേ വാർത്തകൾ ഇങ്ങനെ കേക്കുന്ന.
ഓലെ വീട് ഒക്കെ നോക്കിയേനെ രണ്ടാംനില. രണ്ടാം നില ഫുള്ളും ഓ ഓ ഓടും വെ കമ്പിയും പറ്റെ ഇല്ലേ. ആഹ് കമ്പി മാത്രമുണ്ട് ഓട് ഒറ്റന്ന് ഇല്ല അവര് മുൻഭാഗം ഫുള്ളും തലവര പോകാൻ ആയിക്കൂല പോലീസാര്. ഉഴത്തെടുത്തൊക്കെ ഉം ആഹ് കാട് മുടിക്കണം പെരന്ന്. കാണൂല്ല ഞങ്ങള് റോഡിന്റെ അറ്റം ചെന്ന് നോക്കിയപ്പോ കണ്ട്.
അതെല്ലേ പിന്നെ അതൊക്കെ ഒരു അനുഭവയല്ലേരുന്നോ?
ഉം കയ്യ്ട്ടി കാല്ട്ടി തലട്ടി ഒടെല്ട്ടിർഞ്ഞ് അഹ്
ഉം ഉം പിന്നെ ആ ഭാഗം കാണാൻ നല്ല രസാ പോവ്ന്ന വൈക്കി കാളത്തോട്ടും കാര്യങ്ങളൊക്കെണ്ട്
ഉം ഉം പിന്നെ ഞാൻ ഗ്ലാസ് ബ്രിഡ്ജ്ണ്ടല്ലോ അവ്ടെ തന്നെ ആ തോട്ന്റെ അട്ത്തന്നെ അട്ടമല
ന്നവ്ടെ പോയി അവ്ടെ പോയോ
അവ്ടെ പോയി അവ്ടെ കേറി
അവിടെന്ന് നല്ലെ ഫീസ്ണ്ട്ലേ അവ്ടെ ഒരാക്ക്
മുന്നൂറ്പ്യ പിന്നെ ജി
കാണല്ണ്ട്
എത്തും കാണാല്ലവ്ടെ അത് കേറി പോയിട്ട് ആ ഗ്ലാസ് ബ്രിഡ്ജ് കേറി അപ്പെന്നെ എർങ്ങി പോരും
അതെന്നെ കാണാനാെള്ളു അവ്ടെ ഉം അയ്ന് കൊറേ ആണ്ട് കേറി പോവാണ്ട് ജീപ്പ് ജീ വാടകവേറിം
ആഹ്
ഞങ്ങക്ക് എട്ടാക്ക് മൂവായ്രത്തറ്ന്നൂറുപ്പ്യായി
ആഹ് അങ്ങെനെക്കെ വെച്ച് ആടെ ഞ എന്നേക്കും ങ്ങെനെ കാണാൻ മാത്രള്ളെ
ഉം എത്തുല്ല ആ ഗ്ലാസ് മാത്രം ഞങ്ങള് ചാര്ച്ചീനെ സംഭവം അവ്ടേണ് പൊട്ടിയ സ്ഥലം ന്ന് ചാര്ച്ചാണ്ടാ കേറി പോയത് അപ്പൊ നോക്കുമ്പം ആഹ് ഗ്ലാസ് ബ്രിഡ്ജ് മാത്രാെള്ളു അവ്ടെ പൊട്ട്യ സ്ഥൽത്ത് അങ്ങട്ട് ആരിം കേറ്റ്ണില്ലേലോ ഒന്നാമത് മയക്കാലല്ലേ പെട്ടെന്നെറ്റെ മയവെള്ളപ്പാച്ചില് വന്നാലോ
അൽ ആഹ്
കുട്ങ്ങൂലേ
അതെന്നെ പിന്നെ പിന്നെ ഇവ്ടെ വയനാട്ട് വന്ന് എവ്ടെക്കെ പോയെ എവിടെയൊക്കെ പോയേ
കാരാ പുഴ ഡാമ്
ലാ ആഹ്
നോളജ് സിറ്റി അടിവാരത്തില് നോളജ് സിറ്റി കൊഴപ്പ അവടെ പോയി അവ്ടുന്ന് ഒമ്പെണി ആയാല് ഉള്ളൊക്കെ മ്മക്ക് കാണാൻ സൗകര്യണ്ട് ഒമ്പെണി കയ്ഞ്ഞാലെ ഞമ്മക്ക് ഉള്ള് കേറി കാ ങ്ങള് ഏഴെണിക്കെത്തീണവ്ടെ കേറ്ണാ ല്ലല്ലോ ആഹ് നോക്കാ